എന്തൊക്കെയുണ്ട് നിർത്താന ഗെട്ടിയ വിളിച്ചീനാ പുതിയപ്പില വിളിച്ചനാ
അഹ് വീട്ടിൽല് ആള എടുക്കണില്ല എന്തവാ ബിസി ആക്കാണ്
ഏയ് വെറുപ്പ പിടിച്ചു പോയന്നല്ലേ കുല ഇവിടെക്കെ ആണെങ്കില്
എന്താ ഉണ്ടായാവോ
ഉം ചെലപ്പോ നീ തിരക്കേക്കോ
അഹ് തിരക്കന്ന ആയിക്ക എന്താ എടുക്കണ്ടത്
അങ്ങനെ പോർത്തിട്ടില്ലെങ്കില് പിന്നെ പോർത്തില്ലെങ്ക അവിടെ വെളിയ ഉണ്ടാവില്ലന്ന്റിയ ഉം അതാണ് ഇവിടുത്തെ അവസ്ഥ കണ്ണിന്റെറെ ഇടൽ ഇങ്ങനെ കറുപ് പോലെ വരണ്ടെങ്ങൾക്ക്
അത് ഉറക്ക ഉറക്കൊഴിച്ച ഉണ്ടാവല്ലോ
അഹ് നമ്മളൊരു ഒരു മുഖസമരത്തെ അല്ല നമ്മളടെ പ്രായം കഴിഞ്ഞാനൊക്കെ പിന്നെ നമ്മള ആ പയതൊന്നും കിട്ടില്ലല്ലോ ഗ്ലോയൊും കിട്ടു പറയാ കിട്ടൂല ഞാൻ ക്രമിയക്ക ഞാനില്ലേ ഏർ നമുക്കിപ്പോ എന്തായാലും നമുക്ക് സൗന്ദര്യൊക്കെ എന്തെങ്കിലും നമ്മളതായിട്ട് രീതി കൊണ്ടരന്ന്ങ്കന് വറ്റതായി പോകലേ നമ്മളെ ആഹ് അപ്പൊ ഞാൻ ത്യന്ന പാലിന്റെ പാടല്ലേ നല്ലതാ പാലിന്റെ പാടി പിന്നെ കസ്തൂരിമഞ്ഞെളാം കൂടി മിക്സ് ആക്കിയ തേക്കലുണ്ട്
അതിന് കസ്തൂരിമഞ്ഞങ്ങൾ മറ്റേ ഓ വയനാടും കസ്തൂരിമഞ്ഞല്ലേ ഒറിജിനൽ കിട്ടാണ്ടല്ലോ
യ് ഞാനിവിടെ അടുത്തൊരു ഷോപ്പുണ്ട് അവിടെ പോയി വാങ്ങലാണ അപ്പോ ഒറിജിനൽ ആണോ ന ഒരു പാക്കറ്റ് നാപ്പത് റുപ്യ
ആഹ് അത് വറുദേ ആണ് ഒറിജിനല് കിട്ടാണ്ട് ഒറിജിനല് കിട്ടാണ്ട്
ഏയ്
ഉം നല്ലതാണ് നല്ലതാണ് എത്ര മുന്നൂറ് അത്ര ഉണ്ട് റേറ്റ് പക്ഷെ നല്ലതാണ് എനിക്ക് എനിക്കല്ല മാറ്റണ്ട്
ആ നല്ല നമ്മള് തേക്കുകണെ അത നല്ല നമ്മുടെ മുഖത്തുള്ള ഈ കറുത്ത പാടുകള് പിന്നെ കണ്ണിൻ ഈ പാൽ നറൻ പെക്കും ചെയ്യും പ കണിനടിയിലെ പാൽ ഇത്ണ്ടല്ലോ പാടുകളൊക്കെ ഉണ്ടല്ലോ ആത് ഡോക്ടർമാര് പറഞ്ഞു നമ്മളള് പാലിന്റെ പാട എടുത്തിട്ടൊക്കെ തേച്ചാ മതിന്ന്റിയ
ഉം
ഉം പിന്നെന്ന് പറഞ്ഞാ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേണ്ട എമ്മക്കും മേണ്ടന്ന് അപ്പത്തെ കോരുമ്പോ അവിടെ പൊടച്ച്ക്കാന് എന്ത സൗന്ദര്യം വെക്കാൻ നമുക്ക് നരക്ക വേണ്ട നമ്മളല്ലേ ഈ കേമി ക്കലായിട്ടുള്ള ഇതൊക്കെ തേക്കുമ്പ നമുക്ക് പ്രായം കൂടുക ചെയ്യ്. ക്രീമും കാര്യങ്ങളൊക്കെ തേ ക്കുമ്പോ അത് തേക്കരുത്. അത് കൊറച്ച് കഴിയുമ്പോ നമ്മള ശരീരത്തിന് സ്കിന്നിങ്ങട്ട് ചുളിയും ആഹ്. അയിനാകാട്ടിം നല്ലത് നമ്മള് സാധാ ഈ പച്ചമഞ്ഞള് പിന്നെ നമ്മള് പ്രകൃതീന്ന് കിട്ട്ണ അയിന് എഫക്റ്റ് ആയിട്ട് ഒന്നു ഇല്ല, ഒന്നും ഇങ്ങട്ട് വരാൻ ഇല്ല. ചിലര് ഫേയർ ലൗലി മറ്റേത് മറിച്ചതൊക്കെ തേക്കും അതൊ ഉം അത് ഇഞ്ഞ് അയിനെ പറ്റി ഇൻക്ക് അറീലട്ടോ, ഓള് ഈ ഞാന അങ്ങൻ ത്തെ ഞാൻ പിന്നെ അങ്ങത്തെ തേക്കലൊന്നും തേക്കല്ല. ഞാൻ ഇങ്ങനെ നാടൻ നമ്മള തൊടിയിലൊക്കെ ഇണ്ടാവ്ണെ കസ്തൂരി മഞ്ഞള് പിന്നെയമ്മള് പാലിന്റെ പാട അങ്ങനെയൊക്കെ നമ്മക്ക് കിട്ടൂലേ? അങ്ങൻത്തൊക്കെ തേക്കും അയ്ല് പിന്നെന്നും പേടിക്കാൻ ഇല്ലല്ലോ. അത് വിചാരിച്ചിട്ട് അങ്ങൻത്തൊക്കെ തേക്കും. ഇങ്ങളെന്തൊക്കെ ഉപയോയ്ക്കലേ ഇതിന് മുഖത്ത്? ഹലോ ഹലോ, റേഞ്ച് കൊറവ്ണ്ടോ? കേൾക്ക്ണില്ല്യല്ലോ ഇങ്ങള് പറയ്ണെ ആഹ്, ഇപ്പൊ റെഡിയായി, റേഞ്ച് കൊറവ്ണ്ട്ല്ലേ ഇങ്ങക്ക് അവിടെ.
ആ റേഞ്ച് കൊറവ്ണ്ട്, ഫെയിസ്
ആ എടുക്ക. ഇങ്ങളെന്താ തേക്കല് മൊ ഫെയ്സുമ്മൽ എന്താ തേക്ക് അല്ലാ മുഖത്ത്, മുഖത്ത് എന്താ തേക്ക്? തീരെ റെയി ഇതില്ലട്ടോ ഇങ്ങള് പറഞ്ഞൊന്നും കേൾക്ക്ണില്ല, എന്താന്നാര്ക്കറിയാം
ഹലോ
ആ ഇപ്പൊ ശരിയായി ഇങ്ങള് റേഞ്ച് ഇള്ളോട്
യൂത്ത് ഫേസിൻ്റെ ക്രീം ഇങ്ങള് കേട്ട്ക്ക്ണോ?
ഞാന് പിന്നെ അങ്ങെത്തൊന്നും ഉപയോഗിക്കാത്തുകൊണ്ട് ഇപ്പോ ഇതില്ല ഞാൻ ഞാന് പറഞ്ഞില്ലേ ഞാനിങ്ങനെ നാടൻ മായിറ്റ്ള്ള എന്തെങ്കിലും പച്ച മര്ന്നിന്റെതോ അല്ലെങ്കില് ഇങ്ങനെ മഞ്ഞള് ഉലുവ ഉലുവല്ലേ ഉലുവൊക്കെ വെള്ളത്തിൽ ഇട്ട്ട്ട് അയില് പാലും കൂട്ടിയൊക്കെ തേച്ച് പാല് ഇങ്ങനെ അരച്ചിട്ട് പാലിലൊക്കെ തേച്ചാൽ നല്ലതാണല്ലോ. പാൽലോ പാൽപ്പാടേലൊക്കെ തേച്ചാല് ആ നമ്മള ആ ജാസിയക്കെ പറഞ്ഞേ കേട്ടില്ലേ ആ അയ്ന്റെ
ആ ജാസി പറഞ്ഞേക്ക്ണ്ട് പക്ഷേ അത് ഇള്ളതന്നെണാവെയ്
അല്ല ഉലുവൊക്കെ നല്ലതാണ് അതേമാരി കടലമാവ് കടലപ്പൊടില്ലേ കടല പ്പൊടിയും പിന്നെ തൈരും കൂടി മിക്സെയ്തിട്ട് തേക്കും അത് നല്ലതാണല്ലോ അത് നമുക്കൊക്കെ
ഉലുവ നല്ലതാ ഉലുവ
ആ ഉലുവ നല്ലതാണ് മുഖത്ത്. ഉലുവ നല്ലതാണേല്ലോ അയിലൊന്നും ഒന്നും വരാല്ലല്ലോ നമ്മക്ക് മോത്ത് തേച്ച്ട്ട് നമ്മക്ക് ഇൻഫക്ഷനൊന്നും വരാല്ലല്ലോ നേരെ മറിച്ച് നമ്മക്കെന്തെ ക്രീമുകളൊക്കെ തേച്ചിട്ട് വെള്ളപ്പാണ്ടൊക്കെ വന്നോലൊക്കെണ്ടല്ലോ ഇൻക്ക് പേടിയ ആഹ്, അങ്ങനൊക്കെ പറഞ്ഞ് കേൾക്കാം ഓരോ പാ ക്രീമൊക്കെ തേച്ചിട്ട് ഓരോര്ത്തർക്കോരോ പാടുകള് വര്ന്ന അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇതൊക്കെ. ഇങ്ങള് ക്രീമൊക്കെ വാങ്ങല്ണ്ട്?
ആടോ ഞാൻ തേക്ക്ണ്ട് അതാ ഞാൻ ചോദിച്ചതേ
എന്താ വാങ്ങിയേ?
യൂത്ത് ഫെയിസാണ്.
അത് നല്ല മാറ്റണ്ടോ?
ആഹ്
എന്തേ മാറ്റംണ്ടോ യൂത്ത് വെസ് അത് വാങ്ങീട്ട്.
നല്ല നെറം ബെച്ച്ക്ക്ണ്.
ഏ
ആഹ്.
എത്രയ്ന്ന് ഞാനുന്തേച്ചോക്കട്ടെ ങ്ങനെ നറം വെക്കാണെങ്കില് ആ.
ഉം നല്ല മ ഒർജിനല.
ആഹ് അയ്നിങ്ങട്ട് എന്ത എത്രയി എത്രായി പൈസെത്രണ്ട്?
അർന്നൂർപ്യ.
ആ ഒരു കിറ്റാണത് അയ്ല് മൂന്ന് ഇത്ണ്ടാവോ ബോട്ടില്ണ്ടാവോ?
ഇല്ല ല്ല ആകൊരു ബോട്ടില്.
ഒറ്റ ബോട്ടില് ആ അത് അയ്ല് കൊറേണ്ടാവോ തേക്കാന്?
ആ ഒരു മാസ്ത്തിന്റെ മേലൊക്കെ ഇണ്ടാവൂട്ടാ.
തേക്കാന് അർന്നൂറുപ്യലെ ആ ആ അതെത്ത്ര തേക്ക ക്കണേലോ നല്ല അതൊക്കെ പോവാ മോത്ത്ള്ളൊക്കെ പോവോ?
മോത്ത്ള്ളത് ഒര് ഒരായ്ചോണ്ടന്നെ നമ്മക്ക് നമ്മക്കന്നെ മാറ്റം തോന്ന്ണ്ട്. ഇന്നോട് എത്ര ആൾക്കാര് പർഞ്ഞിക്ക്ണ് ഏ ഇജ് പണ്ടത്തെ ആളല്ലല്ലോ പണ്ടത്തെ ആളല്ലല്ലോന്ന് അങ്ങനെ പറിം. മൻസ്സിലാവ്ണെന്നല്ല.
അവക്ക് നെറം വെച്ച കിഡ്നിക്കൊക്കെ കംപ്ലൈന്റാണ് അങ്ങനെ ആ ക്രീം.
ആഹ് വര വര.
ആ ചോറ്ന്നാ വിൾക്യാണ്ടാവൂലേ?
ആ അകൊയ്പല്ല്യ അതേ ചോർന്നാന് ആപ്ലേറ്റ് അട്ച്ച്ക്ണ് അപ്പോ തി ന്നാണ് വിൾച്ച.
ആഹ് എല്ലാരും കൂടി ആഹ്.
ആഹ്.
ആ അപ്പൊ ഇതിപ്പോ എന്താ ചെയ്യാങ്ങണ്ട് ഞാൻന്നാ പൊ ആയ് യൂ
നിങ്ങക്ക് വേണോ ഞാൻ വേ ണെങ്കില് ഒർജിനല് ഒർജിനല് ഓഡ്രയ്തെര അയാളെ നമ്പറ്ന്റെല്ണ്ട്.
തന്നെ അത്ങ്ങെനെ ഓഡ്ര ഇങ്ങെനെ ക്‌ ട്ടേക്കും പെരേക്ക് എ ത്തിച്ചേരേക്കും.
ആ പോസ്റ്റവ യി എത്തിച്ചരും.
അയ്ല് എന്തൊക്കെ കൂട്ട്ണ്ട്ന്നറിയോ?
ഏ
അയ്ലെന്തൊക്കെ കൂട്ട്ന്ന്?
കൂ കെമിക്കലൊന്നുംല്ല്യ ഏ അത് ഞാന് ചാജീ ചാജീബീടില്ല്യേ അയ്ലൊക്കെ അട്ചോക്കി നല്ല പോസ്റ്റീവ നെഗറ്റീവൊന്നുല്ല്യ.
ആ അത് അതേ എന്തൊക്കെയ്ല് കൂട്ട് കുങ്കുമക്കെ കൂട്ട്ന്ന്ണ്ട്.
കുങ്കുമ്മം കൂട്ട്ണില്ല്യ മറ്റേ വേറെന്തൊക്കെ ഒര് ഓയിലൊക്കെല്ലേേ?
ആഹ്.
ആ അതൊക്കെ എന്ത്?
ഒലിവോയില.
ആ ഓലിവ് ആ ഓലിവോയില്.
ആ ഒലിവോയില് നമക്ക് നല്ല നല്ലതാണല്ലോ അത് കുടിക്ക്യോ ചെയ്യല്ലോ ഒലിവോയില്. ലൊലിവോയിൽ നല്ലതാണ് ന്ന് പർഞ് വെക്കാനൊക്കെ. ആഹ് പിന്നെ
പിന്നെ ഉം ഇൻഗ്രീഡിയൻസ് നോക്കിട്ട് ഞാൻ പർഞ്ഞരാ. എന്തായാലും നല്ലതാണ് ഇങ്ങൾ വാങ്ങാണ് ഏറ്റവും നല്ലത്.
ആഹ് ഒന്ന് പോയി നോക്കണം. ഞാൻ പ്പം ഇൻക്ക് അങ്ങൻത്തൊക്കെ തേക്കാൻ പേട്യായിട്ട് ഞാനെന്തെയ്യും, ഈ ഒ ന്നെ കടല പൊടി അല്ലേ ഉൽ
കടേന്ന് വാങ്ങര്ത് ഒരിക്കലും, കടേല് ഇവര് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്ണ്ട്.
ആഹ് ഇത് അർ അറുനൂറുപ്പ്യ ല്ലേ.
ആഹ്
ആഹ് ന്നാലും കുഴപ്പൊന്നുല്ലല്ലോ. അങ്ങനൊക്കെന്തേം മാറ്റം വന്നാലേ. പച്ചമഞ്ഞള് അങ്ങൻത്തെ ക്കെ ഞാൻ അരച്ച്ടല്.
പിന്നെ ഞാ എന്താ കാട്ടാ അറിയോ. നാല്പ്പാമരാതി വെളിച്ചെണ്ണ കജ്ജ്മ്മലും കാല്മ്മലും തേക്കും. അപ്പം മുഖം മൊളുത്തിട്ട് കജ്ജിയു നറെല്ലെങ്കില് ആൾക്കാര് നോക്കൂലേ അപ്പൊ ഞാൻ എന്തെയ്യും, ആഹ് അ അപ്പോ ഇപ്പന്റെ നറം ബെക്ക്ണ്ട്. നാൽപ്പാമരാതി വെളിച്ചണ്ണ കജ്ജ്മലും കാല്മ്മലും മേ ത്തൊക്കെ തേച്ചിട്ട ഞാൻ കുളിച്ചാ.
നാൽപ്പതാം മരം അ അതെങ്ങനെ വാങ്ങാൻ കിട്ടേക്കൂല്ലേ നമ്മൾ ആ മ റ്റെ ചോ ചോം വെളിച്ചെണ്ണ നാല്പ്പതാമരത്തിന്റെ ആഹ്
ആഹ് നാൽപ്പാമരാതി വെളിച്ചണ്ണ.
ആഹ്
പിന്നെ അയിന് പൊർത്ത് ഞാൻ എന്തെയ്യും കുളിക്കുമ്പോ ഫേസ് പാക്കും തേക്ക്ണ്ട്. ഞമ റ്റേ മഞ്ഞൾ. മഞ്ഞളിൻ്റെ പൊടി ഒറിജിൻ ഒറിജിനല്.
ഇത്പ്പ ഇങ്ങക്ക് നിറം തെ വെക്കണത് ഈ കു പനെ പി ഈ ഇത് ഉപയോഗിച്ചിട്ടാ. നെറം വെച്ചു പർഞ്ഞ് നല്ല നെറം മാറ്റണ്ടോ? ആഹ് അങ്ങനെ ഞമ്മക്കിപ്പം വിശ്വാസള്ളരാളോടല്ലേ ചോയിക്കാനാവുള്ളൂ നമ്മളിപ്പോ ഉയോഗിച്ച ഒരാളോടല്ലേ ചോയിക്കാനാവു ള്ളു ഞാന്
ആഹ് ഇൻ്റെ റിസൽറ്റ് ഇതാ ഇൻ്റെ റിസൽറ്റ് ഞാൻ പണ്ടത്തെ ഫോട്ടും ഇപ്പത്തെ ഫോട്ടും ഞാൻ വിട്ടെരാ.
ആഹ് ആയിക്കോട്ടെ ഞമക്കറിയാലോ എന്താ ഇതിൻ്റത്ള്ളേന്ന്. ഞാ ഇൻക്ക് ഇഷ്ടാണ് ഇങ്ങത്തെതൊക്കെ ഇതാക്കാം ഒരു പേള് നമ്മക്ക് പേടി ഓരോന്ന് കേക്കുമ്പളെ. ഓരോ ഡോ ക്ടർമാർ പറയും മൊഖോം കെള്ക്കാൻ നോക്കിട്ട് കിഡ്‌നി അടിച്ചു പോകും മ ഇങ്ങൾ ഇപ്പോ ക്കെത്രായി യൂസെയ്ത് തൊടങ്ങീട്ട് ഇത്.
ആകെ മൂന്ന് മാസം യൂസ് ചെയ്തിട്ടുണ്ടാവും.
ആഹ്
ചെ ഇന്നര് നമ്മള് നെറം വെച്ചാല് താ നമ്മളെന്തെയ്യണം അറിയോ, മൂന്നീസം കൂടുമ്പോ തേക്കാ. മൂന്നീസം കൂടുമ്പോ തേക്കര്ത് അങ്ങനെ.
അങ്ങനെ മതി. ആഹ് അല്ല മറ്റെ സ്ഥിരായിട്ട് നമുക്ക് തേക്ക ലേ?
ആഹ് ഫസ്റ്റാണ്ട് ഒരാഴ്ച ഫസ്റ്റ് ഒരാഴ്ച എന്ന എന്നും ഡെയിലി തേക്കാ പിന്നെ ഒന്നരാടം വെച്ചിട്ട്. പിന്നെ പിന്നെ മൂന്നിസം അങ്ങനെ അങ്ങനാക്കാ.
അങ്ങന അങ്ങനെ തേച്ചാ മതി. അയിന്റെടെക്കെ നമുക്ക് ങ് നമ്മളെഈ പച്ച മഞ്ഞളും അതൊക്കെ തേച്ചിട്ടൂടെ മോത്ത്. അതൊക്കെ തേക്കും അതും തേക്കലേ. ആഹ് അത് അയ്നൊന്നും പ്രശ്നൊന്നുല്ല ആഹ് ആഹ്.
ഇത് രാത്രിയാണ് തേക്കണ്ടത്. രാത്രി കെടന്നൊർങ്ങുമ്പം.
കിടന്നുറങ്ങുമ്പോ ര് രാവിലെ കഴുകി പോക്കിയാ മതി
ആ ആഹ് പിന്നെ രാവിലെ പച്ചവെള്ളത്തില് കഴുക രാത്രി അത് തേ ക്കണ്ട മുന്നേ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യ
ഫേസ് വാ അല്ല നമ്മള് സോപ്പ്ട്ടൊന്നും കയ്ക്കാൻ പറ്റില്ല ഫേസ്
ഏ ഹേ ആഹ് ആഹ് കുളിക്കുമ്പളൊന്നും മോത്ത് സോപ്പ്ടര്ത്
ഈ സോപ്പിലൊന്നുല്ല സോപ്പ്ന്ന് പറഞ്ഞ ഭയങ്കര കെമി ക്കലായിട്ടുള്ള സാധന നമ്മുടെ സ്കിന്നിന്റെആഹ് സ്കിന്നിൽ തലമുടിക്കും അങ്ങൻ തന്നെ ആഹ് ഈ മുടിക്കും അങ്ങനെ തന്നെയാണ് മുടി നമ്മള് ഊരി പോന്ന് ആഹ് ആഹ് ഇത് ഇമ്മ ഇൻ്റെ മുടിക്ക നല്ലോണ്ണം ഊരി പോന്നുണ്ട് ഇപ്പത സോപ്പിൽ ഈ സോപ്പിലൊക്കെ ആഹ്
ക്ക്ണ ഫേസ് പാക്കിൽ താ കറ്റാർ വാഴണ്ട് അങ്ങനെ പലേ തര സാധനങ്ങൾ കൂടിയുള്ള പൊടിയാണ്
തന്നെ അങ്ങനത്തൊക്കെ എന്തെങ്കിലും ആയുർവേദത്തിന്റെ ഉപയോഗിക്കാനല്ല ആയുർവേദത്തിന്റെ നമ്മുക്ക് പേടിക്കാനില്ലല്ലോ
പേ പേടിക്കാനില്ല പക്ഷേ റിസൾട്ട് പെട്ടെന്ന് കിട്ടൂല്ല
ഇങ്ങള് ന്നാ അതിന്റെ അയാള ടീറ്റെൽസ് ഒക്കെ ഒന്ന് വിട്ടേരിട്ടോ ഇതൊക്കെ ആ കാര്യങ്ങളൊക്കെ ഉം ഉം വിട്ടന്നാ മതി ന്നാ ആയിക്കോട്ടെ ഞാൻ വിളിക്കാട്ടോ ഞാൻ വിളിക്കന്നാലേ ആ ശരി ന്നാൽ